ഓക്കെ കേൾക്കുന്നുണ്ടോ, ഓക്കെ ഓക്കെ, എനിക്ക് കേൾക്കുന്നുണ്ട് കൊഴപ്പൊന്നുല്ല ഓക്കെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങള് കഴിച്ചില്ലേ?
ഇങ്ങനെ ഇരിക്കയിരുന്നു അപ്പോഴാണ് നോക്കിയത് എന്താരുന്നു ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ഇന്നലെ വേറെ ടോപ്പിക്ക് ആയിരുന്നുസംസാരിച്ചിരുന്നത്
അതെതെ ഇന്ന് ഫുഡിനെ കുറിച്ച് സംസാരിക്കാം അതെ ആ ആ ഇന്ന് ഇന്ന് ചെമ്മീൻ ഫ്രൈ ആണ്
ആഹ
ഇന്ന് സദാ ചോറും ചെമ്മീൻ ഫ്രൈ ക്യാരറ്റ് ഉപ്പേരി മത്തൻ കറി
ആഹാ എല്ലാം ണ്ടല്ലോ
അതെ അതെ
ആ എനിക്ക് ഇവിടെ ഗ്യാസിന്റെ ബുദ്ധിമു ട്ട് ണ്ട് അപ്പോ ഇഞ്ചക്ഷൻ കുക്കറിലാണ് പണി ഇഞ്ചക്ഷനിലാണ് അതുകൊണ്ട് ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കിയത്
ഓ സിമ്പിൾആക്കീലേ പെട്ടെന്ന് ഒറ്റ ദീമതന്നെ എല്ലാം അതെ അതെ
കൊണ്ട് നമക്ക് കൊറച്ച് ബുദ്ധിമുട്ടാണല്ലോ
രിയാണ് എല്ലാം ഉണ്ടാക്കാൻ പ്രയാസാണ്
നേരം കുറേ പിടിക്കും
ഗ്യാസിനെ പോലെ അല്ലല്ലോ
ഉം അതുകൊണ്ട് പിന്നെ മുട്ട ബിരിയാണിയിൽ ഒരുക് ഒതുകി അങ്ങട്
ആ അല്ല മക്ക ക്കക് അതുതന്നെയവും ഇഷ്ടം എഗ് ബിരിയാണിയോ അല്ലെങ്കില് ബിരിയാണി ഐറ്റംസ് ആഹ്
അത് സാധാ ചോറ് ആ ഇഷ്ട്ടവൊള്ളൂ
അതാണ് ഇഷ്ടമല്ലേ
ഉം എന്നാലും ഗതികേട് കൊണ്ട് പിന്നെ
പോയപ്പഴേ ചെമ്മീൻ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാ
ആ ആഹാ ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ് വെജ് അത് നമ്മുടെ സാധാ മീൽസാണോ അതോ ബിരിയാണി അങ്ങനെ എന്തെലും
അതെ അതെ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളാ മന്തി അതെ
എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം പണ്ടത്തെ അത്ര അങ്ങോട്ട് ഇഷ്ടല്ല പണ്ടൊ ഒക്കെ ഭയങ്കര ഇഷ്ടയായിരുന്നു റ്റാ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് ആ ആഹ് ആ ഉം ആ ഇപ്പം പറ്റ പക്ഷേ നമുക്ക് എപ്പോ എവിടെ തിരിഞ്ഞാലും ചിക്കൻ കടയുണ്ട്
അതെതെ ഇനിപ്പോ നമ്മക്ക്ന്ന് അതെതെ ഫസ് റ്റ് ഫുഡ് നമുക്ക് വാണം തോന്നിയാല് വിളിച്ചു പറഞ്ഞാ മതി സാധനം വീട്ടിലെ
എത്തും ഏത് പ്പൊ ഓൺലൈനായിട്ടാണെങ്കി നമുക്കിപ്പോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും സാധനം ഏത് ഹോട്ടലാണോ നമുക്ക് വേണ്ടേ അവിട്ന്നെത്തും
അതെതെ
പക്ഷെ ഇപ്പൊ നമ്മുക്കൊക്കെ നമ്മുടെ തിലുള്ളോർക്കൊക്കെ മടു തുടങ്ങി ചിക്കനൊക്കെ
അതെ ഇപ്പൊ ഉറിപ്പറഞ്ഞാ മുമ്പൊക്കെയറഞ്ഞാ ഒരു പെരുന്നാള് വെരാ അല്ലെങ്കിൽ ഒരു കല്യാണം വരാന്നൊക്കെ പറയുമ്പോ ഭയങ്കര ആകാംക്ഷയാണ് കാരണം ആ അതെ അതുപോലെ തന്നെ അങ്ങനെ പി ബിരിയാണി കഴി ക്കാന്നുള്ളൊരു താണ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ വെയ് വ വൺ ഡേയ്സ് എങ്കിലും എല്ലാര വീട് ട്ടിലും മന്തിയായിട്ടും ബിരിയണിയായിട്ടും സ്പെഷ്യൽ ഫുഡ് ആ അതെ അതെ ഇവിടെ നമ്മളവിടെക്കെ നമ്മള ഫ്രൈഡേയാണ്, ആ മിക്ക എല്ലാം ഫ്രൈ മിക്ക ഫ്രൈ ആ നമ്മള ഇവിടെ സ്പെഷ്യൽ ഫുഡ് ആയിരിക്കും. മന്തിയോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ
ഇതാ ഇപ്പ അങ്ങനെയാണല്ലോ പിന്നെ അത് കൂടാണ്ട് പിന്നെ രാത്രി ഇപ്പോ എ പൊറത്ത് പോവാന്ന് തോന്നി കഴിഞ്ഞാൽ എല്ലാരും പൊറ് ത്ത് പോകുന്നു, ഇപ്പ നൈറ്റിലെള്ളൂ എല്ലാം.
അതെ പഴയ പോലെല്ലല്ലോ മുമ്പ് പറഞ്ഞാല് നമ്മള് ആഗ്രഹി സംഭവം നടക്കൂല്ലല്ലോ, ഇപ്
പിന്നെ നമ്മള്ന്ന് വെച്ച് കഴിഞ്ഞാ നമുക്കൊക്കെ അന്നത്തെ കാലത്ത് തട്ടുകടൊക്കെയായിരുന്നു.
അതെപ്പോ ഫുൾ റെസ്റ്റോറന്
ഫാസ്റ്റ് ഫുഡ് ഇല്ലാത്ത ഒരു നാ
ഇല്ല ഏത് തട്ടുകടയിലാണെങ്കിൽ പോലും എന്താണ് നന്നായി ഇൻക്ക് ഫസ്റ്റ് ഫുഡ് ആണം.
ആണ് എല്ലാ ഐറ്റും കിട്ടും ഇപ്പോ ഒന്നിപ്പോ ടൗണിലൊന്നും പോണ്ട ആവശ്യല്ല ഒരു ചെറിയ ഗ്രാ മ ആണ് എന്നെങ്കിൽ പോലും അവിടൊക്കെ കിട്ടും.
അതെ എല്ലാർക്കും എല്ലാ അടുത്ത് എവിടെയാണെങ്കി ക്കിലും മൊത്തത്തില് അവൈലബിൾ ആണ്. നമ്മള് ഒരിക്കലും റിസ്ക് എട്ക്കേണ്ട ആവശ്യോ നമ്മള് പാകം ചെയ്യേണ്ട ആവശ്യയോ ഒന്നുല്ല.
പണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാൽ വിരുന്നേര്‌ വരുമ്പോൾ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കേര്ന്നു. ഇപ്പ അത് വേണ്ടല്ലോ വെര്ന്നേര് വെരുമ്പോ ടെൻഷനേ ഇല്ല.
ഇല്ലല്ല നേരെ കാറ്ററിങ്ങില് ഓഡറെയ്യ അതെ
എല്ലാരും കൂടി ഇണ്ടാ ക്കലും എന്ത് ഫങ്ഷൻ ആണെങ്കിലും അങ്ങനെയ
അതെ ഇതിപ്പോ ഒരാൾ എക്സ്ട്രാ വെ രുന്നുണ്ടോ ഇന്നാ പിന്നെ നമ്മളെ ന്താക്കും ഹോട്ടൽനെ ആശ്രയിക്കും. അതെ
പണിയെടുക്കാനും എല്ലാര്ക്കും മടിയായി.
പണിയെടുക്കാനും മടിയായി
പിന്നെ ന്ന് വെച്ച് കഴിഞ്ഞ പണ്ട് ന്ന് വെച്ച് കൊറെ ആൾക്കാര് ണ്ടാവും ഇപ്പ അങ്ങനെല്ലല്ലോ ഒരു നാല് പേര് ഒരു വീട്ടിലിണ്ട
അതെ അത്രേ ഒള്ളു
പിള്ളേരാണെങ്കിലും അസുഖങ്ങളും കൂടുതലാണ് ഈ ഫാസ്
അതെ ഓ പറയാണ്ടോ തീരെ പ്രതിരോധശേഷി വളരെ കുറവാണ് അതാണ് പ്രശ്നം.
തുമ്മിയ മതി
പിന്നെ അവര്ക്ക് നീക്കാൻ വയ്യ അതെ പനി വെര്ന്നതു അല്ല പിന്നെ പിന്നെ അവര്ക്ക് നീക്കാൻ വയ്യ തിന്നാൻ വേണ്ട. അതെ അതെ ആ ഇവിടെ മോനിക്കിപ്പോ രണ്ടു ദിവസം മുന്നേ ഭയങ്കര പനി ചുമയും ഛർദിയും ഒക്കെ ആയിരുന്നു ജലദോഷം വരുന്നേ ഉള്ളോ അതെ ജലദോഷം വരു ഉള്ളു വയ്യ ആളക്ക് ബെഡ്ന്ന് എനീക്കാനേ വെയ്യ ഒരു ദിവസം ഫുള്ളായി ഒരു ഭക്ഷണം ഇല്ലാതെ കിടന്നു
ആ അപ്പൊ കഴിഞ്ഞ മാസം ഫുള്ള് ഞൻ ഹോസ്പി ഹോസ്പിറ്റൽ കേസായിരുന്നു ഓരോ ഓരോരുത്തർക്ക് വയ്യാണ്ട് മാറി മാറി ഹോസ് ഹോസ്പിറ്റൽ കേസാരുന്നു അഡ്മിറ്റ്
ആ ഇപ്പൊ ഡോക്ടർ കാണിച്ച് ആ നപ്പൊന്നു റെഡിയായത് എന്നിട്ട് റെഡി ആയപ്പോ ആള്ക്ക് എന്താ പൂതി ഷവർമ്മ ഷവായ അൽ ഫാം
അതിപ്പോൾ ഹോസ് ഹോസ്പിറ്റൽ കിടക്കണെങ്കിൽ ഇവർക്ക് ഇതൊക്ക പ
അതെ ആഹ് എന്നോട് പറയാണ് ഒന്ന് ഓഡർ ചെയ്യു എനിക്ക് അതൊക്കെയാണ് കഴിക്കാൻ പൂതിയാവുന്നത്
ആഹ് പണ്ട്ന്ന് വെച്ച കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുനിന്നുള്ള ഫുഡ് അലോഡ് ആയിരുന്നില്ല ഇപ്പൊ സെമാറ്റോ സിഗ്ഗി ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് വരും
അതെ
എന്ന ഡോക്ടേഴ്സ് ആണെങ്ങിൽ കഴിക്കണ്ടന്നും പറൂല ഒന്നും ഇല്ല
ഒന്നുമില്ല അതില്ല ഇപ്പ അതൊക്കെയാണ് കഴിക്കേണ്ടത് എന്നാല് അസുഖം മാറുള്ളു
ഉം പണ്ടന്ന് വെച്ചാ നമ്മള് കഞ്ഞിയോ പയർ റോ ആ ഒലത്തീതോ അങ്ങനെ എന്തെങ്കിലും
അതെ എന്തെങ്കിലും ആ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച കണ്ട് കഞ്ഞി കുടിച്ചിരുന്നത
ഇപ്പൊ പിള്ളേർക്ക് അൽഫാമ് വേണം
അ
ക്ഷീണം മാറാനേ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കണ്ട് കഴിച്ചുന്നു പറഞ്ഞ് അതെന്നും അവരിക്ക് വേണ്ട
ചോറെ ഇപ്പത്തെ ചെല കുട്ടികള് ചോറെ കഴിക്കൂല
എന്റെ മോന് അങ്ങനെയാ ചോറെ കഴിക്കൂല അങ്ങന്നേരം ദോശ പുട്ട് അങ്ങനെയുള്ള
ആ അങ്ങത്തെ ഐറ്റം എന്റെ കസിന്റെ മോന് അങ്ങനെയാ അത് ചിക്കന് ചിക്കൻ വേണം അവനിക്ക് എ ല്ലാ നേരോം
ചിക്കൻ വേണം പിന്നെ അതുമല്ല റൈസ് വേണ്ടേ നമ്മള് സാധാ ചോറ് വേണ്ട ബിരിയാണി നെയ്ച്ചോ ചോറ് മന്തി അങ്ങനെയുള്ള സ്പെഷ്യൽ ഫുഡ് ആണെങ്കിൽ അവർ ഓക്കെയാണ് അതല്ലാന്നുണ്ടെങ്കില് അപ്പം അതെ അതെല്ലാ എന്നുണ്ടെങ്കി ആ് രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം ര ഒക്കെ ദോശ ങ്കിൽ ദോശ
പിന്നെ കൊറച് കൂടി മുതിർന്ന കുട്ടികളാണെങ്കി ഇപ്പൊ രാവിലെ ഫുഡ് ഇല്ല രാത്രി പാതിരക്കക്കെയ രാത്രി പാദിരാകക്കാണ് അവര് കഴിക്കണത്
ആ ആ
എന്റെ അനിയന്ണ്ട് അവൻ രാവിലെ നീക്കുമ്പോ നേരം വഴുകും
ആ അവര് ആ എഴുന്നേൽക്കുന്നതന്നെ ചെലപ്പോ പന്ത്രണ്ട് മണി ഒരു മണിയ
ആ നമ്മളൊക്കെ കാലത്ത് അങ്ങനെക്കെ കെടുക്കുമ്പോ തല്ല് കിട്ടും ഇപ്രായംന്ന് പെൺകുട്ടികൾക്കും ഇല്ലരു പേടി ആൺ കു
എങ്ങല്ല ആർക്കുംല്ല എല്ലാരും പെയ്യുംന്ന് പറന്നില്ലേ
ഉം എ ന്ത്‌ ചെയ്യാൻ പറ്റ ആരും പറഞ്ഞാലും മൻ ൻസിലാവില്ല്യ അവര്ക്ക്
ഇല്ലല്ല നമ്മള് പറയ്ന്നത് വെർതെ വേസ്
ആ അതാണ് കൊഴപ്പം അവർക്ക്ന്ന് വെച്ചയ്ഞ്ഞാ എല്ലാം പ്പം ഇപ്പം ഫുള്ള് കളറ് ചേർത്ത്ട്ട്ള്ളതും അതൊക്കെ കാണ് മ്പോ ഭയങ്കര ഇഷ്ടാവും ആ മ്മൾ നാച്ചുർലായ് എന്തേലും ണ്ടാക്കി കൊട്ത്താേക്ക്യേ അതൊന്നും പറ്റൂല്ല
ക്ഷെ നമ്മ്ടെ അവസ്ഥ അതന്നേണ് മാക്സിമം നമു ക്കും യ്യേന്യാേ സാദാ ചോറ് ആ ഓര് ഒ ഫോർഡേയ്സ് അല്ലെങ്കി ഫൈഡേയ്സാവുമ്പക്ക്ന് നമ്മ്ക്കെന്നെന്തായി കൊത്യായി എ ന്തെങ്കിലാെക്കെ കഴിക്കാന് അതേ പോലെ പൊർത്താേവാന് അങ്ങനെക്കെ നമ്മളേ അങ്ങനെ ആണ് പിന്നെ നമ്മടെ ക്കടെ കാര്യം പറയാനേ ഇല്ലാർന്ന അവസ്ഥയാ അതേ
നമ്മളേ അവര്ക്ക് പഠിപ്പിച്ച് കൊട്ക്കും
അതെ അതെ അവര് പറയുമ്പോ നമ്മൾ അവരെ കുറ്റം പറയും പക്ഷെ പറഞ്ഞിട്ട ട്ട് കാര്യല്ല നമ്മുടെ അവസ്ഥ അതന്നെയാണ് പറഞ്ഞ അവസ്ഥയാണ്
എന്ന് വച്ചാ എളുപ്പാണ് ഇപ്പ എല്ലാരേം നോക്കണത് എത്രയും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് ഏതാ പറ്റ്
അതെ ഇപ്പൊ മന്തി പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഇപ്പൊ ആ ബിരിയാണി നേക്കായും ആ എക്സ്പെൻസും കൊറ എ എക്സ്പെൻസ് കുറവൊന്നുല്ല റൈസ് നൊക്കെ നല്ല റൈറ്റും പക്ഷെ ഇൻഗ്രീഡിയൻസ് കുറവാണ്, അയിക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കൊടുത്തു ണ്ടല്ലോ
ആ പിന്നന്ന് വെച്ചാ മറ്റേത് ബിരിയാണിയിലേത് വാ വാ വാട്ടാൻ നിക്കണം വഴറ്റാ നിക്കണോ അതൊന്നും വേണ്ടല്ലോ
നമ്മള് എപ്പോ എന്താണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന എന്താണ് ബിരിയാണി വേണ്ട മന്തി മത് തി കാരണം എന്താ വെച്ചാല് നമുക്ക് പണി എളുപ്പതാണ് അത് അതാണ് സിംമ്പിള്
ആ ആ ഇപ്പൊ എന്റെ ഫ് ഫാമിലീല് ഒരു വയസ്സായിട്ട് വയ്യാണ്ട് കെടുക്ക്ണ ‌ ഇണ്ട്ട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അത് അതിനോട് നമ്മൾ ചോദിച്ച് കഴിഞ്ഞാ അത് പറയാ എന്താന്നറിയോ ശവർമ്മ മതീന്ന്
വയ്യാതെ കിടക്ക് ‌ആണെങ്കി പോലെ അവര്ക്കു ആവശ്യം ഷവർമ്മയാണ് ല്ലേ അതെ സംഭവം സത്യം അതെ അങ്ങനെ തന്നെ അന്നേരം ഇപ്പ നമ്മള് ഇവിടെ ഉപ്പന്റെ ഉമ്മന്റെ അനിയത്തി ഹോസ്പിറ്റല് അഡ്മിറ്റ് ആണ് പെരുന്തൽമണ്ണ മൗലാനേൽ പക്ഷെ നമ്മൾ അവിടെ പോയി തിരിച്ച് വരുന്ന സ സമയത്ത് ഒരു ഇങ്ങനെ വന്നിട്ട് സാധനങ്ങൾ ഇറക്ക്‌ന്ന്ണ്ട് അപ്പൊ ഹോസ്പിറ്റല് അഡ്മി ക്കെയായിട്ട് അവര്ക്ക്‌ള്ള സാനങ്ങള് കൊണ്ടുവര് ആണ് പക്ഷെ അവര് കൊണ്ടരുന്നത് മൂന്ന് പാർസല് ബ്രോസ്റ്റ്
ആ ആ
അപ്പഴ് ഞങ്ങള് പറഞ്ഞും ചെയ്തു ഓര് കെടക് ക്ക്‌ന്നത് എവിടെയാണ് ഹോസ്പ്പിറ്റലിലാ അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ചിലപ്പോ ഡെലിവറി കഴിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലു ആവും
അല്ല ഇന്നത്തെ കാലത്ത് മരിച്ച വീട്ടില് പോലും
പോലും അവർക്ക് എന്താ വേണ്ടത് ഞാൻ പ ഞാ പർഞ്ഞു അത് വയ്യാതെക്കെ
ഞ്ഞാ അവ്ടെ പിന്നെ ചിരീം കളീം ആയ്
ഏ അ അതെ അവിടെ പിന്നെ ചിരിയും കളിയും പിന്നെ അവര് ഫുഡ് ഉണ്ടാക്കലും കഴ് ക്കലും വൈകുന്നേരത്തേക്കുള്ള നല്ല ബിരിയാണിയോ
ഒരു ഏഴുസം എല്ലാരും കൂടി ഒരുമിച്ച് എൻജോയ്- പോലെ
അന്ന് വൈകുന്നേരായി കഴിഞ്ഞാ പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയിട്ടാണ് പോ മുന്നോട്ട് പോകുന്നത്- ഇപ്പൊ മൗലിതും കാര്യങ്ങളും ഇണ്ടെന്നുണ്ടെങ്കിലും അതെ അന്ന് ഫുള് ബിരിയാണി ആ-
ഞങ്ങളെ നാട്ടില് പണ്ട് പറയും മരിച്ച കഴിഞ്ഞാ നെയ്ച്ചോറും ബീഫും കിട്ടുന്ന് പറയും
സത്യം നമ്മള് മദ്രസ്ക്ക് പോണക്കെ സമയ അങ്ങനെയിരുന്ന പക്ഷതെന്താന്- അതാ ഒരു പതിനാലിന്റെന്നേ അല്ലെങ്കി ഏഴിന്റെന്ന് അല്ലെങ്കിൽ നാപ്പതിന്റെന്നേ ഉണ്ടാവുള്ളൂ- ഇപ്പ അങ്ങനെയല്ല അപ്പൊ ഫുൾ ഡേ എന്താണ്
ഇ നെയ്ച്ചോറണ്ട് നെയ്ച്ചോറോ ബിരിയാണിയോ മന്തിയോ ഈ മൂന്ന് സാധനത്തില്ലെന്തെങ്കിലുണ്ടാവും
സമൂസ അങ്ങനെയുള്ള സംഭവങ്ങള് ഫ്രൂട്ടി അതെ
ഇപ്പൊ ഷവർമ്മയ്ക്കൊക്കെ ആൾക്കാ ക്കാരിപ്പോ ഗ്യാസ് തീർന്നപ്പോ എന്റെ നാട്ടിലൊന്നും ഷവർമൊന്നും ഉണ്ടായിര
ആ ആ
ഞാ ഞാൻ തന്നെ വേറെ കടകൾ കേറിയെറങ്ങിയിട്ടുണ്ട് ഷവർമ്മത്
അതെ അതെ നമ്മ അതാ പറഞ്ഞത് നമ്മള് അതേ അവസ്ഥയിലാണ് നമ്മള് പോവുന്നത്
ഇപ്പ ഫുഡിനാണെങ്കിലും വെല- കൂടി അതൊക്കെണ്ട് എന്നാല് ആൾക്കാര് വാങ്ങിക്കാതിരിക്കോ
ഇല്ലല്ല ഒരിക്കലുയില്ല ഹോട്ടലിനൊക്കെ എന്താ തിരക്ക് ഇന്നലെ നമ്മളൊരു- വരുന്ന സമയത്തെ ഏകദേശൊരു പത്ത് പത്തരക്കെ ആയിട്ടുണ്ടാകും ആ സമയത്തടക്കം എല്ലായിടത്തും ഷോപ്പുകളിലൊക്കെ എന്താ തിരക്ക് പെരുന്നാൾ- സീസൺ ആയതുകൊണ്ടായിരിക്കാം തറിയില്ല ടെക്സ്റ്റൈൽസിലാണെ ങ്കിലും
എല്ലാവരും ഇപ്പോ ഫാസ്റ്റ്ഫുഡില് അടിമേയായി പോയി.
എല്ലാർക്കും വീക്കിലി വൺ ടൈമെങ്കിലും വാണേ എന്ത്‌? ഫാസ്റ്റ്ഫുഡ് അതേപോലെ പൊറത്ത് പോയി കഴിക്ക
ഞാൻ ഹൈദരാബാദ് താമസ്ച്ചിട്ടിണ്ട്. അവിടെ എന്ത് വെച്ച കഴിഞ്ഞാ അവര് ഗൾഫ് പോലെയാ അവര്
ആ ആ അതെതെ
അയ്യോ ഫുഡ്ന്ന് വെച്ച് കഴിഞ്ഞാ എന്ത് ജെ